ആ എന്ത്ണ്ട് വിശേഷം
ക്നല്ല സുഖാണ്
ഉം ഫ്രീ ആയോ ആ കേട്ടു കേട്ടു ഫ്രീ ആയോ
ഫ്രീ ആയിണ് ഫ്രീ ആണ് വ്ടെ ഔത്ത് ങ്ങനെരു
പണിയിലാ ആ ആ ചോറും കറി യൊക്കെ ആയോ
ഓ
ന്താന്ന് സ്പെഷ്യൽ എന്തേലും ഉണ്ടോ
ന്ന് മീനൊന്നും കിട്ടിയില്ല ഇന്ന് സോയാബീന
ആ ആ സോയാബീന് എന്ത് ചൈതേ
അത് പൊര്ച്ചു ആദ്യം തളപ്പിച്ചൂറ്റിയാണ്ട്
ആ ആ ആ ആ ങ്ങളങ്ങനെ ചെയ്യലാ ആത് തളപ്പിചൂറ്റിക്കാണ്ട് പിന്നെണ് ഉപ്പും മുളകും ക്ട് ആ
എണ്ണയിൽട്ടാണ്ട് ങ്ങനെ പൊര്ച് ട്ക്കാ നല്ല എണ്ണയെന്നും പാരൂല മുങ്ങീ നിക്കാള്ള എണ്ണന്നും അയക്കൂല പാരൂല അപ്പൊ പിന്നെ ആദ്യം തളപ്പിച്ചെടുക്കാവുമ്പം ത് ഓൾറെഡി വന്തല്ലോ അപ്പം പിന്നെ ആ ഇങ്ങനെ ചൂട് കിടന്നോണ്ട് ഇങ്ങനെ. നെരിഞ്ഞോള് വറുത്തെയൊണ്ട് ഉപ്പേരി യൊക്കെ വെക്കുന്ന മതിരി.
ആഹ് അയിക്ക് നിങ്ങള് ഉള്ളിയൊക്കെ ഇടുവോ?
ഉള്ളിയൊന്നും ഇട്ടാ മോക്ക് പറ്റൂല. ഉള്ളിയൊക്കെ ഇട്ടാ ഇഷ്ടാക്കി വെക്കാണ്. എനിക്കൊക്കെ ഇഷ്ടാ ഉള്ളി ഇടാറില്ല. ഞങ്ങ ഓൾക്ക് ഇഷ്ടല്ലേ മോക്ക്? ഒരാളൊന്ന് കഴിക്കാഞ്ഞാ പിന്നെ?
ആഹ് അത്ശരിയാ എല്ലാരും കഴിക്കുമ്പോ ഒരാൾ കഴിക്കാതിരുന്നാ നമുക്കരു വിഷമാണല്ലോ ഉം ഇവിടെ ഞാൻ ഞാന് അത് വെക്കുമ്പോ ആ മോക്ക് തു മന്തി പൊരിച്ചെടുക്കണം. ഞാന് നന്നായിട്ട് കഴുകിയും കൊണ്ട് ഈ ഉപ്പും മുളകും പെരട്ടിയും കൊണ്ട് അങ്ങനെയ പൊരിച്ചെ അപ്പൊ നന്നായിട്ട് എണ്ണ വേണ്ടി വരും ആ ഇതിങ്ങനെ ആ തിളപ്പിച്ച് ഊറ്റിയേൻ്റെ ശേഷം പിഴിഞ്ഞെടുത്ത അത്ര എണ്ണ ഉണ്ടാവോ വേണ്ടിരുലേക്കുംല്ലേ
അയിന് എത്രയെണ്ണ ഇല്ലെങ്കിലുമിത് വെന്ത് കിട്ടും. മറ്റേത് എണ്ണണ്ടായാലല്ലെ നെരിഞ്ഞു കി ഇത് ഓൾറെഡി വെന്ത സാധനം ആയത് കൊണ്ട് അപ്പൊ നമ്മള് പിന്നെ അടു പെരെ വെച്ചാണ്ട് ഇങ്ങനെ നരിച്ച കൊണ്ടി കുറേ നേരം ചൂടത്ത് വെച്ചാണ്ട് അങ്ങനെ കണൽമല വെച്ചാണ്ടോ സിമ്മി ലൊക്കെ ആക്കിയാണ്ടൊക്കെ
ആഹ് ആഹ്.
അങ്ങനെ ഇളക്കിയെടുത്താണ്ട്. അ അത് നെരിഞ്ഞഞ് കിട്ടൂലല്ലോ ഇതൊന്ന് എരിഞ്ഞു കിട്ടൂല്ലല്ലോ ഇതൊന്ന്എരിയണെങ്കിൽ തന്നെ ഓര് അത്യാവശ്യണല്ലോ ആവശ്യണെനിക്ക്.
ഉം ഉം അത് പിന്നെ നെരിഞ്ഞി പിന്നെ അതിങ്ങനെ ഒരു കല്ല് കടിച്ച വരെ ഭയങ്കര ഉറപ്പുവാണല്ലേ ആ സംഗതി.
ആ ഉറപ്പുണ്ടാവൂല്ലെ നമ്മള് തിളപ്പികച്ചാണ്ട് വെക്കുമ്പോം.
ഉണ്ടാവൂലല്ലെ ആഹ് എന്റെ ഹസ്ബൻഡന്റെ നല്ല ഇഷ്ടാണ്. ഇവിടെ ഇന്റെ ഹസ്ബൻഡിന് ഇഷ്ടാണ് കേട്ടോ സോയ. പിന്നെ എന്റെ മക്കൾക്കും ഇഷ്ടാണ്. പക്ഷെ ഇവിടെ ബാപ്പാക്കും ഉമ്മായ്ക്കും അവര് കൊന്നും അത്രലിയ താല്പര്യമല്ല അതിനെണ്ട് അപ്പൊ നമ്മൾ ഉണ്ടാക്കിയാൽ തന്നെ എല്ലാരും. അപ്പൊ കൊറച്ചു പേരെ തിന്നള്ളൂ. പിന്നെ അന്നെപ്പ പിന്നെ കുറച്ചാൾക്കാർക്ക് വേണ്ടി പിന്നെ കുറച്ചാൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നോക്കങ്കിലും വരു ഉം അങ്ങനെയാണ് ഇവിടെ ആ ഉണ്ടാക്കും. മക്കക്ക് ചിലപ്പോം വേണം ന്ന് പറയുമ്പോ അപ്പൊ മക്കളെ നിർബന്ധം കൊണ്ട് ചിലപ്പോ വാങ്ങിക്കൊണ്ടുവരും. പിന്നെ എല്ലാർക്കും പറ്റണാണ്. എന്താണ്? എല്ലാര്ക്കും പറ്റുന്ന യായതു കൊണ്ട് കുഴപ്പില്ല. ഒരു കൂട്ടർക്ക് പറ്റുകയാണെങ്കിൽ ഒരു കൂട്ടർക്ക് പറ്റൂല്ല.
അപ്പൊ പിന്നെ ഒക്ക് വേറെ എന്താ ഉണ്ടാക്കണം. അപ്പൊ പിന്നെ തന്നെ അതേമാതിരി തന്നെയാണ്.
ആഹ് അപ്പൊ വേറെന്ത ഉണ്ടാക്കണോ ഉം. ആ ശരി ഉം എന്നിട്ട്പ്പ അതാണല്ലേ ഇന്നത്തെ ഞങ്ങൾക്ക് ഇടന്ന് ചോറും ഉപ്പേരി ടെ ആക്കി വെച്ചിണ്. കറിക്കൊന്നും കിട്ടിട്ടൊന്നുമല്ല
മീൻ എന്നും ഓളുപ്പ പണിതാക്കി വരുമ്പോ കൊണ്ടരുന്നെയാണ് ഇന്നലെ? കൊണ്ടുവന്നെയില്ല. ഇന്നലെ നേരത്തെ വന്നത് കൊണ്ട്. അതുകൊണ്ടിപ്പ മീൻ കിട്ടിയില്ല. ഇപ്പൊ വൈകുന്നേരം ഒരു പണിയാവും മീൻ ഉണ്ടാക്കലൊക്കെ?
ആഹ് ആഹ് ആഹ് അത് പണിയാവൂല്ലേ?
അല്ലെങ്കിൽ രാവിലെയൊക്കെയങ്ട് കഴിഞ്ഞ ഒക്കെ നായിട്ട് വെക്കല രാവിലെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വച്ച പിന്നെ ഈ നേരത്തിനൊന്നും നോക്കണ്ട.
ഓക്കെ ഉണ്ടല്ലേ? ഉം! പിന്നെ വൈകുന്നേരം നിങ്ങൾ ചായക്കെന്തേലും? ഉണ്ടാക്കുവോ?
ചായക്ക് ഇപ്പ ഉണ്ടാക്കലൊന്നുമില്ല. ഇപ്പൊ കൊറച്ച് ചിലപ്പോ തോന്നുമ്പോ ഒന്ന്! നി നിത്യായിട്ട് ഉണ്ടാക്കും. ഒന്നൂല്ല ഇടക്ക് ഒക്കെ ഒരു ബിസ്കറ്റ് എന്തേലും കൊടുക്കുമോ മക്കൾക്ക്?
ആഹ്! ആഹ്! ആഹ്! ആഹ്! ഇവിടില്ലട്ടോ ഇവിടെ ഞാൻ ചായയ്ക്ക് ചെലപ്പോ ബേക്കറി എന്തെങ്കിലൊക്കെണ്ടെങ്കില് അത് കൂട്ടി കഴിക്കാന്നല്ലാതെ. അല്ലതെ പ്രത്യേകിച്ച് ചെലര്ക്ക് ചെലര്ക്ക്ണ്ടാവും പിന്നെ ഈവനിംഗ് എന്തേങ്കിലുക്കെ യിട്ട് ചായ്ക്കടി എണ്ണക്കടി വേണം ചിലോർക്കേ.
അത് സ്കൂള്ള്ള ടൈമില് പിന്നെ ഞാന് സ്കൂളിട്ട് വരുമ്പോ കൊയങ്ങി വരാണല്ലേന്തിയാണ്ട് അന്ന് പിന്നെ തോന്നിയ ദിവസൊ ക്കെ ണ്ടാക്കൂ ചെലേപ്പൊക്കെ അവില് കൊണ്ടന്നെക്കും വയറിനു അത്യാവശ്യം വെശ്പ്പ് മാറ്ണ കടിയാണല്ലോ?
ആഹ് അതെ ശരിക്കും നമ്മള് എണ്ണക്കടിയൊന്നും മ്മള് അങ്ങനെ ണ്ടാക്കാതൊക്കാണ് മ്മക്കേറ്റ ഏറ്റവും നല്ലത് എണ്ണ കടികളൊക്കെ നമ്മക്ക് നമ്മള് ആരോഗ്യത്തിന് അത് കേടാണ് ഉം ഈ അവലൊക്കെണെങ്കി കൊയപ്പല്ല ആ അപ്പൊ എണ്ണ കടികളൊക്കെ അത് ഞമ്മക്ക് ണ്ടാക്കാതെ ഉം ന്റെ മക്കക്കാണെങ്കി എണ്ണക്കടികളായാ മതി പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ഒണ്ടാക്കി കൊടുക്കില് ഇല്ലട്ടോ ഇവടെ പിന്നെ ഞങ്ങള് ബാപ്പാക്ക് കട ആഹ് കടണ്ട് ചെറിയ ചായക്കട ഇണ്ടേ അപ്പം പിന്നെ ഐക്ക് ചെലപ്പോ ഉമ്മ ഇമ്മ ഉണ്ടാക്കി കൊടുക്കും. എണ്ണക്കടികൾ നെയ്യപ്പോ, അല്ലെങ്ക ഇലയട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഏഹ് പഴം പൊരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കായിട്ട് ഇമ്മ അങ്ങനെ ണ്ടാക്കി ആഹ് ഉണ്ട് ചെിലപ്പോ ഉണ്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോ ച മക്കൾക്ക് ചിലപ്പോ വൈകുന്നേരം. അയിന് ഓരോ കടി അത് മക്കൾക്ക് വേണ്ടിണ്ട്. മാറ്റി വെക്കും പിന്നെ ഇപ്പൊ വൈകുന്നേരം ആണ് ഇത് കൊണ്ടോവല്ല്. വൈകുന്നേരം ആണ് ചായന്റെ ആൾക്കാര് വര. അപ്പൊ പിന്നെ അത് വൈകുന്നേരം. വപ്പ പോമ്പോ കൊണ്ടോകും പിന്നെ രാത്രില് അപ്പോ വരുമ്പോ ചെലപ്പോ അല് ബാലൻസ് ഇണ്ടാവും ഒന്ന് രണ്ടെണ്ണംമക്കെ ബാലൻസ് ണ്ടാവും ചെലപ്പോ ബാലൻസ് ആവുമ്പോ നെയ്യ ഇപ്പൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഉറപ്പുണ്ടായി ആ സമയം രാ രത്രിയാമ്പൂത്തിന് അത് ഇങ്ങോട്ട് ഉറച്ച്. ഉം ഒറപ്പുണ്ടാവും പിന്നെ നിങ്ങ ഇങ്ങനെ പച്ചക്കറികളൊക്കെ കടൽന്ന്. വാങ്ങലെന്നേക്കൂലേ?
ഉം പച്ചക്കറികളും കണ്ടന്ന് വാങ്ങല് തന്നെ കാര്യായിട്ട് ഒും മീന നെ പ കറി വെക്കാൻ ഒക്കെ വഞല് ഉപേരികൾ ഒന്നും അങ്ങനെ അങ്ങനെ വാങ്ങിലില്ല ഇടക്ക് മണാതി
ഉം ഉം ഉം ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ മീന് ഇവിടെ കാക്ക വരുമ്പോ കൊണ്ടുവരും.
ഇതിലങ്ങളെ തൊട്ടടുത്ത തന്നെ വരും പഷേ ഞാ വരുമ്പോ കൊണ്ടരല്ലാണ്. അതുകൊണ്ട് വാങ്ങ മുറ്റത്തെക്ക്യന്നെ വരും മീങ്കാരൻ വരും പഷേ അവ് അത് പണിതൊക്കെ വരുമ്പോ കൊണ്ടുവരുന്നനോട് അങ്ങനെ
ആ ഞങ്ങക്ക് ഇവിടെ അങ്ങനെ മിക്കാരനും ഞങ്ങ അടുത്തേക്ക് വരൂല്ല ആപ ഞങ്ങക്ക്. ഇന്നെ അങ്ങാടി പോയി വാങ്ങുന്നെ വേണം. അപ്പൊ പിന്നെ ഉച്ചക്കൊക്ക് ചെിലപ്പോ കിട്ടൂല ങ്ങക്ക് അങ്ങനെ. ഞങ്ങള്ൾ മീൻ കാര്ന് ഞങ്ങൾ ഞങ്ങളെ വീട്ന്ന് പറയുന്നത്. ഒരു പോക്കറ്റ്റോഡിന്റെ ഒരു അവസാനത്തിലാണ്. അപ്പം ഈ പോക്കറ്റ് റോഡിന്റെ കുറച്ച് കുറച്ച് മേലെ വരെ മീൻ വരും. അപ്പൊ ഞങ്ങൾ ചിലപ്പോ ഞങ്ങൾ കേൾക്കൂല വര നട് ചിലപ്പോ സൗണ്ട് ഓണടിക്കണ സൗണ്ട് ചിലപ്പോ കേൾക്കുമ്പോ പോയി ഓടി പോയി വാങ്ങും. അല്ലെ ചെലപ്പോ ഇങ്ങള് കേക്കൂല്ല അങ്ങങ്ങ് മീന് ഉച്ചക്ക് ച ചെിലപ്പ ഉണ്ടാവുള്ളൂ. അപ്പൊ എ ഉപ്പേരികളും കയിട്ട്ണ്ടാവുംട്ടോ പിന്നെങ്കി മോര്, ഉപ്പേരി, തൈര്, അങ്ങനെ എന്തെങ്കിലും. കയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ മീന് ഉച്ചക്ക്. കൊറവാ രാത്രിക്കക്ക് ഉണ്ടാവും പിന്നെ രാത്രിക്കക്ക് രണ്ടാൾക്കാര് ഇൻക്ക് ഇവിടെന്റെ എളേച്ചനും ഇല്ലേ ഓ ഓൻ കൊണ്ടുവരികയാണെങ്കിലും എന്റെ കാക്കു കൊണ്ടുവരികയാണെങ്കിലും ചിലപ്പൊ അങ്ങനെ ചിലപ്പോ നമ്മള് ഒരു നേരത്തെത് ഒരാള് കൊണ്ടുവര്നത് രാ പിറ്റേന്ന് നേരം വെളുത്തിട്ട് ഉച്ചക്കക്ക്‌ ആക്കാന് അങ്ങനെ വെക്കുംട്ടോ
അത് ശരി ഉം
ഇങ്ങക്ക് അവിടെ എങ്ങനെ സ്കൂൾ മദ്രസ ഒക്കെ അടുത്താണോ
ആഹ് അടുത്തന്നെയാണ് പക്ഷെ സ്കൂൾക്ക് വണ്ടീല് പോവലാണ് മദ്രസ് തൊട്ട് തൊട്ടടുത്താണ്. സ്കൂളും അടുത്ത് നടന്ന് പോണോനുള്ളതന്നെയുള്ളൂ ഇപ്പ പിന്നെ എല്ലോടത്തക്കും വണ്ടി അല്ലേ ഈ നമ്മള് പണ്ട് നടന്നെനു പോയ സ്ഥലത്ത്ക്കൊക്കെ വണ്ടിയാണല്ലോ
ഉം പണ്ടൊക്കെ ഞമ്മൾ എത്ര
വല്യ ക്ലാസരൊക്കെ നടന്നും പോവും
അത് ശരി എങ്ങനെയാ സ്കൂൾക്കോ
ആഹ് എൽ പി കുട്ടികളൊക്കെ വണ്ടീ പോവും യു പിൽ എത്തിയ ഓണ്ട്. ഓന് നടന്ന് പോകും നടന്നും പോകും
ആഹ് അയ്ശരി ഉം ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മദ്രസ് സ്കൂളൊക്കെ അടുത്താണോ ചോയ്ച്ചാല് അത്ര അടുത്തൊന്നും അല്ല കുറച്ച് കുറച്ചങ്ങട്ട് പോകണം. ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ വേണം നടക്കേണ്ടിവരും നടക്ക
ഏഹ് മദർസ തൊട്ട് അടുത്താ നോക്കിയാ കാണണോട്ത്തന്നെ
അങ്ങനെയാണെങ്കി സുഖാണല്ലോ
ഉം പെട്ടെന്ന് വരും പെട്ടെന്ന് ബെല്ലടിച്ചുമ്പൺ പോയ മതി
ഓ ആണല്ലേ ആഹ് സുഖം അങ്ങനൊക്കെ വേണം കുറച്ചൊക്കെ അടുത്ത് വേണം. ഇത് ഞമ്മക്ക് ഇപ്പൊ രാത്രിയിലൊക്കെ രാത്രി ചെലപ്പോ ഇവിടെ രാത്രി മദ്രസ് ഇല്ല ഇവിടെ മദ്രസ് വരുന്നത് രാവിലെയാണ് പക്ഷെ എക്സാം വരികയാണെങ്കിൽ പരീക്ഷകൾ വരികയാണെങ്കിൽ ചിലപ്പോആറു മണിക്ക് ക്കൊക്കെ പരീക്ഷ തുടങ്ങാന് ഒരു സമയൊക്കെണ്ടെയ്നു ആ സമയത്തൊക്കെ കൊണ്ടോയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പക്ഷെ അന്ന് വെളിച്ചം വെക്കാത്തരു സമയോം ആണ്. കുട്ടികള് ഒറ്റക്ക് പോവൂല്ല
അപ്പ ആറ് മണിക്കന്നെ പരീക്ഷയുണ്ടല്ലേ ഇവിടെ രാത്രിയൊന്നുല്ല പക്ഷെ ആറ് മണിക്കും പിന്നെ ഏഴര ക്കും അങ്ങനെ
ആഹ് അതെ ആറ് മണിന്റെ പരീക്ഷന്റെ സമയം ഉണ്ടേയ്‌നല്ലോ എല്ലാ പ്രാവശ്യ
അല്ലെങ്കിലും ആറ് ആറ് മണിക്ക് തന്നെയാ പിന്നെ സെക്കൻഡ് ബാച്ചാണ് ഏഴരക്ക് ആ ക്ലാസ് തന്നെ ആറ് മണിക്കാണ് ഇവിടെ
ആഹ് അതെ അതേ ഇതന്നെ ഇവ്ടുത്തതും ട്ടൊ ഫസ്റ്റ് ത്തെ ബാച്ച് ആറ് മണി ഒരു സുബ്ഹിന്റെ നേരത്താണ് രണ്ടാമത്തെ മറ്റെത് ഏഴരന്റെ നേരത്താണ്. ഇതിപ്പോ ഇന്റെ മോൾ ഇപ്പം ഏഴരന്റെ നേരത്താണ് ഇഞ്ഞി അടുത്ത പ്രാവശ്യം ഇഞ്ഞി വരുമ്പോ ഇഞ്ഞിപ്പം ആ ഒരു സുബ്ഹീത്ത കുട്ടികളെ കൂട്ട
നായകളൊക്കെ കൂടുതലലുള്ളോട്ത്ത് അങ്ങട് കൊണ്ടാക്കി കൊടുക്കേണ്ടി വരൂല്ലേ
ആഹ് അതെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണത് അത്രയും നേ ഒറ്റക്കതി പറഞ്ഞയക്കാൻ പറ്റൂല. പിന്നെ തൊട്ടടുത്ത് വേറൊരു ഒപ്പല്ല ഒരാളുണ്ട് ഏഹ് ഓന് ഇതേ മാതിരി ആൺകുട്ടിയാണ്. ഓനും ഓളെ അതേ പ്രായാണ്. രണ്ടാളേം ഒപ്പം പറഞ്ഞയക്കാൻ വയ്യ വല്യ കുട്ടികളാണെ കുഴപ്പല്ല. ഒഒരേ പ്രായാകുമ്പോ നമ്മക്കെയ് അങ്ങനെ പറഞ്ഞയക്കാൻ വയ്യ. അപ്പൊ ഞാന് കൈഞ്ഞ ഇപ്പ ഞാൻ പറഞ്ഞിലെ ഒരു എക്സാമിന് ആറ് മണിക്ക് എക്സാമൊക്കെ ഇണ്ടായിന്ന സമയത്തെയ് സമയത്ത് ഞാനും പിന്നെ ആ ഓളപ്പല്ല മറ്റേ കുട്ടിന്റെ ഓളെ ആ ഉമ്മയുടീം കൂടീങ്ങാണ്ടാണ് ഞങ്ങള് ആക്കി കൊടുത്തീന്ന്
ആക്കി കൊടുക്കല
ആ അങ്ങനെ ആക്കി അല്ലാതെ കുട്ടികള ഒറ്റയ്ക്ക് പറഞ്ഞയക്കാം വയ്യേ
ആ അപ്പ അല്ലെങ്കിലും ഭയങ്കര നായശല്യൊക്കെ കൂടുതല
ആഹ ഞങ്ങ ഈ ഏരിയന്ന് പറഞ്ഞാല് ഒരു ഒരു കാട് അങ്ങനത്തെൊക്കെ മല വരുന്ന ചെറ ചെറ കുന്നുമല ഉണ്ടാവുമല്ലോ അങ്ങ ഇതൊക്ക ഒരു ഏരിയാണ് അപ്പൊ ഈ പന്നികളൊക്കെ വല്ലാ ണ്ട് ഉം പന്നികളൊക്കെ വല്ലാതെ പിന്നെ ഉള്ളൊരു ഏരിയ അപ്പൊ അങ്ങനെ ഉം ശരി തന്നെയാണ് നയിക്കോട്ടട്ടെ ഞാൻ പിന്നെ വിളിക്കണ്ട് ഓക്കെ എന്ന എന്നാ ശരി